ആ കേ
ആഹ് കേൾക്കാ
ഏ എന്തൊക്കെയ്ണ്ട് എന്തട് ക്കതാണ് വെടങ്ങനെ ചെടിമ്മല്ങ്ങനെ പരിപാടി എടുത്ത്കൊണ്ട്ക്കാ
ആഹ് ചെടിയൊക്കെയുണ്ടോ വീട്ടില്
ഉം മക്കള് സ്കൂളിട്ടന്ന് ഓൽക്ക് ചായിം തൊക്കെ കൊടുത്തീനേഷേ ചെടിമക്ക് ഇങ്ങനെ എറങ്ങിയ താണ്.
എന്തേലും ഒരു നേരം പോക്കോ ല്ലേ.
ആഹ് വൈകുന്നേരം ആവുമ്പോ ഇങ്ങനെ ചെടിമക്ക് എർങ്ങാഞ്ഞാ ഒരു കിർക്കലാ. അപ്പൊ ഒന്നാമതെ ഈ മയ ആയതൊണ്ടേ ഒക്കെ ഒന്ന് പുതുതായിട്ട് ഇങ്ങനെ പണിയണം. ചെടിമലായാലും നമ്മള് കു കുട്ടിയളെ നോക്കണ മാതിരിങ്ങനെ നോക്കി ഓരോ പൂ ഉണ്ടോ, കായുണ്ടോ, പുയ്ക്കളുണ്ടോ ങ്ങ നെ നോക്കണേ
ഉം അത് നല്ല പരിചരിച്ചാലേ ഉള്ളു നല്ലവണ്ണം നമുക്ക്.
ഇതെന്നിയെ ഉള്ളൂ അല്ലാതെ പ്പൊ അമ്മളിപ്പോ കൊറേ. ചെടി ചേലോലൊക്കെ വന്ന്കാണ്ട് അഹ് അന്റെടുത്ത് ആ ചെടിണ്ട്ല്ലേ അന്റെടുത്ത് ഈ ചെടിണ്ട് ലെ പക്ഷെ ആ ചെടി. ഈ ചെടിയൊക്കെ മ്മളാനോക്കു കുട്ടാളെ നോക്ക്‌ണീലേറെ സ്പീഡില് നോക്കണം പറയാര്. ഞാട്ട് വരുന്നോരോടെക്കെ പറിം ങ്ങളൊക്കെ. ആ പിള്ളേര് പറഞ്ഞ് എന്റെ മക്കളാരും ചെടിമെ വന്ന് ഒരറ്റൊന്നും തൊടൂല. പറമ്പം ന്റെ ചെറീത്. ഇത് ന്റെമ്മെ ന്റെമ്മാന്റെടുത്തുതേ പോലെ ഒരുപാട് ചെടിണ്ട് ഇങ്ങടടെ അയലക്കത്ത് ഉള്ളട ഇങ്ങളെ ഈ പേരക്കുട്ടിയാളെടീൽ. തക്കെ എങ്ങനെ ങ്ങക്ക് ചെടി ണ്ടാക്ണെ ഓയിച്ചും എന്നാ ഈ പേരകുട്ടിയാൾണ്ടായതൊരറ്റന്ന് ചെടിമക്ക് പോ ഒരു പൂ ചെല കുട്ടിയാള്ണ്ടല്ലോ പൂവ് കണ്ടാത്‌ പറച്ചേ നിർബന്ധം. ക്ഷെ അങ്ങനൊര്. തേല്ലാറിയ മക്കക്കു അറിയ അമ്മള് ഇങ്ങനെ അധ്വനിച്ച്ണ കാണല്ലെ അതുകൊണ്ടേക്കും ചെറിയ മക്കളായാലും ഓൽക്കും. അയ്ലേറെ ബുദ്ധിയാറിം ഞാനെ അങ്ങനെ എന്താങ്ങക്ക് ചെടിയൊ
ഞങ്ങക്ക് ചെടി അയ്നൊള്ള സ്ഥലൊന്നും ഇല്ലല്ലോ മ്മക്ക്.
ഏ
ഉം വീട് ഇരിക്കുന്ന സ്ഥലം മാത്രേ ഒള്ളൂ നാലര സെന്റ് സ്ഥലത്ത് മാത്രേ ഉള്ളു. എന്തെലും നോക്കണൊന്നൊക്കെ വിജാരിക്കും.
ആ ഇൻക്ക് പിന്നെ ചെടി ഞാൻ എങ്ങനെ. എവിടെ ഏത് ട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ട ചെടി കണ്ടാലും ഞാൻ കൊണ്ടുപോരും. അത് അയിന്റൊരു മരാണ് പറിം. ചോയ്ക്കും ചോയിച്ചോണ്ട്ക്കും അല്ല ചേലോൽക്ക് അമ്മക്ക് പിന്നെ. എല്ലാരോടൊന്നും ചോയ്ക്കൂലട്ടാ ഞമ്മക്ക് പ പറ്റിയ ആൾക്കാരുണ്ടാവല്ലോ അങ്ങൻത്തോലോടെല്ലേ പമ്മള് ചോയ്ക്കുള്ളു. ആന്ന തോന്നുണോലോടെ മ്മൾ ചോയിക്കുള്ളു അത് വേറെഷയം അല്ലാതപ്പോ മ്മള്. ഒരാളോട് ചെന്നാണ്ട് വേൻ ചെന്നുകാണ്ട് ഇൻക് ചെടിയരോന്ന് നമ്മള് ചോയ്ക്കൂലല്ലോ. പക്ഷെ ഓലട്ത്ത്ന്ന് കിട്ടോ കിട്ടൂലെ ആ അങ്ങനെ ചോയ്ക്കൂല ക്കലും ചോയ്ക്കൂല അറിയാ ഞാന് പക്ഷെ മ്മക്കത് തരും ആ ഓല് കണ്ടർ തരുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ഉള്ളോലോട് പോയി ചോയ്ക്കും പറിം.
അത് ശരിയായിരിക്കും നമ്മള് ചോയ്ക്കുന്ന താമസം അവർക്ക് തരാൻ ബയ്ങ്ക സന്തോഷവല്ലേ.
അതാണേ അതമ്മക്ക് അങ്ങനെ . ചായടി കൈഞ്ഞു മക്കൊക്ക് . എറങ്ങിയതാണ് ഇനി മേത്താകെ മണ്ണേക്കാര അപ്പ ഇന്നെ ആരും വിളിച്ചണ്ടട്ടഞി പറഞ്ഞാണ്ട് പയേ ഡ്രസ്സക്കെ ന്നട്ട് ങ്ങട്ട് എറങ്ങിയതാണ് ഇത് മ്മെന്ന്ക്കുമ്പൊ ഇതിനായിട്ട് വളമിം മ പറഞ്ഞ മാതിരി ഒക്കെ മെ ത്തായി നമ്മളയിനായിട്ട് നിക്കാണേ അപ്പൊ പിന്നെ.
ഉം.
എന്താ അവിടുത്തെ ചായൊടിക്കെ കയിഞ്ഞോ?
ചായ കുടി കയ്ഞ്ഞ് മക്കളും സ്കൂളിട്ട് വന്നപ്പോയത്തേക്കും കയിഞ്ഞ് മദ്രസക്ക് പോയിരിക്കുന്നു മ
ആഹ് മദ്രസ്സ് രാത്രി മദ്രസ് ഉണ്ടാവൂലേ? ഇവിടെ പിന്നെ മ ക്കക്ക് രാത്രില്ല ആ ഏ നാലേമു ക്കാല്നൊടുങ്ങോ?
ആ നാലെമുക്കാൽ തൊടങ്ങി ഹ്... മഹ് വാങ്ക് വിളിക്കിനേനൊര്പത് മിനിറ്റ് മുമ്പ് വിടും
ആ അത്ര ടൈമിംഗൊള്ളൂല്ലേ
ആ അത്രേള്ളൂ
ഏ
ഇപ്പൊ സമയം ഇല്ലല്ലോ രാവിലെയും അങ്ങനെന്നെ രാവിലെയും ആറര ആറര ആറേ മുുക്കാലിന് തുടങ്ങി എട്ട് മണിവരെ
എട്ട് മണിവരെ ആ ആ ഉ ഒക്കെ പറഞ്ഞാതിരിക് കുട്ടികൾക്ക് ഒരുരൈവുണ്ടാവൂല സ്കൂളും മദ്രാസും ആയ അവഓലക്ഫ്രീഡന്നും ഒക്കെ കഴിഞ്ഞ രണ്ടു മാസം ആഹ ഞായറാഴ്ചാ മതി ഞങ്ങളോടെ വെള്ളിയാഴ്ചയണാ മതി
ആ വെള്ളിയാ അല്ലേ ബടെ വെള്ളി ആദ്യൊക്കെ പണ്ടൊക്കെ വെള്ളിയായിരുന്നു
ആ ഞായറായ സുഖമാണ് ഞാൻ പറയാ ഈ വിരുന്ന് പോകണവൽക്കൊക്കെ നല്ല സുഖമാണ് പക്ഷെമ്മക്കൊ ആ അതന്നാന്നെ ഇൻകൊക്കെ ഒന്നില്ലെങ്കിൽ വെള്ളാഴ്ച ദിവസം സ്കൂള് ഉണ്ടാവും അല്ല ആ ദിവസം മദത്രസ് ണ്ടാവൂല നമ്മുക്കൊന്നും നമ്മെ വീട്ടിൽ പോയി ഒരു ദിവസമെങ്കിലും നി ക്കട്ടേക്കാന് അത് കഴയിൂല്ലായി
അത് തന്നെ
നമ്മുക്കത് ഭയങ്കര ഒരു ഇതാണല്ലോ നമ്മുക്ക് നമ്മളെ ഞാനൊെ പോകഴിഞ്ഞപ്പോ ഇതേതിരി മദ്രാസെ എപ്പഴെങ്കിലും റഞ്ചോ അങ്ങനൊക്കെ കിട്ടും അല്ലെങ്കിൽ പോയി പോര പോയി പോര്ന്ന ഒരു ഷർട്ടുല്ലല്ലോ നമ്മുക്ക് ഒരു ദിവസം തങ്ങി അവിടെ നിന്ന് പോരുമ്പോ അപ്പൊ ഒരു റഹത്താണ് റി അപ്പൊ അവാന്റെ വീട്ടില് അവന്റെമ്മ ഇപ്പൊക്കെ ഉണ്ടാവും
അത്തന്നെ അന്നേരം നമ്മള് പണ്ടത്തെ കാലം തിരിച്ച വന്നെന്ന് തോന്നുന്നു
അത്ന്നെയാണ് നമ്മക്ക് നമ്മളമാരും ഉപ്പാരും ഉണ്ടാവുമ്പോളാണല്ലോ നമ്മള് പോയി കുള അല്ലാത്ത കാലത്ത് നമ്മള് പോവു ല്ലല്ലോ
ഉ
അപ്പൊ ഇന്റെമ്മമാന്റെ ഒക്കെ അവസ്ഥയെ ഞാൻ ആലോയിക്അ കാരണം ഇമ്മി ഇപ്പരു ഉണ്ടാവുമ്പോളെ ഓൽക്കു ആ പൊ ല്ലൊരു ഒ ഇതു ഉണ്ടാവുള്ളൂ
പിലത
ഉം നമ്മള ആങ്ങളാരക്ക പോകൂലന്നല്ല നമ്മള് പോകും പോകൂല എന്നല്ലക്ഷെ എന്നാലും അതിനൊരി ഇതുണ്ടാവല്ലോ
അതന്നെ മനസ്സന് ഒരു സന്തോഷം എല്ലാരും ഉള്ളപ്പോ പോകുന്നത
ആ പിന്നെന്മാരിപ്പാരി ആ സ്ഥാനപ്പ എങ്ങനൊയാലും വേറെ ആരുുംണ്ടായിട്ടും കാര്യമില്ല അത് അമ്മക്ക് കിട്ടൂല
അത് നമ്മള് ആ ആ ഒരു സ്റ്റേജിൽ എത്തിയപ്പെടല്ല നമുക്ക് അയിന്റെ ഇത് മനസ്സി
അത് തന്നെയാണ് അത് തന്നെയാണ് ഞാൻ ഇപ്പളും ഇന്റെ മനോട് പറയും ഒരു ദിവസ ന്നെ ഞാൻ ട്ട് പോയപ്പോ എന്റെ അമ്മ എന്തോ പോവാളാപ്പാന്റെോട് എന്തോ പരിപാടി ഇപ്പാന്റെ വീട്ടില് അനിയന്റെ പിന്നെ അനിയന്റെ കുടി അയിന് ഞാൻ പോയി അന്ന് മ്മാ വേറെ ഇളയമാന്റെ മോടെ ഇളയമാന്റെ കുട്ടീന്റെ പരിപാടി ഉണ്ട് അപ്പ ഞങ്ങക്ക് ല്ല ചെറിയ പരിപാടിയൊക്കെ കഴിച്ചതൊണ്ട് അന്ന് ഇഷ്ടം ചേരു അപ്പൊ ഉമ്മാക്ക് പോവാ ആഹ അപ്പൊ ഇമ്മാക്ക് പോവാതെക്കാനും വയ്യാ അപ്പൊ ഉമ്മ പോയി ഉമ്മ പോയി കഴിഞ്ഞ് ഞാൻ വീട്ടിലെ നാത്തുന് ഇതേമാതിരി അന്ന് ഇതേമാതിരി എന്തോ ഫോണിലൂടെ ഒക്കെ എന്തൊക്കെയോ പരിപാടികൾണ്ട് അവള അങ്ങനെ അവർത്താനം പറഞ്ഞതൊക്കെ ആയി പിന്നെ ആ ഇപ്പോ ഇന്ക്കും പറഞ്ഞാതിരി ഞമ്മള ഒരോ പ്പെെട്ടമാതിരി നമ്മക്ക് നമ്മളെ വീട്ടിൽ ചെല്ലുമ്പോ എപ്പഴും ഉമ്മി നാത്തൂ അങ്ങനെ വന്നു നിന്നിട്ടാണ് ഒന്നില്ലെങ്കിൽ ഇപ്പൊ നാത്തൂന് അപ്പോ എത്ര ഫോൺ കോളോ എത്ര ഓരോമ്മ വിളിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ന ക്കറീല്ലല്ലോ നമ്മക്ക് നമ്മളെ വീട്ട.... വീട്ടിലെത്തുമ്പോ ഞമ്മളെ മ്മാര് എനിക്കൊക്കോന്റെ പ്രതേകിച്ചു ഞാൻ ന്റെ മ്മാന്റെ വൈത്താലേ ന്റെ മ്മ ചെല്ലുമ്പണ്ടാകും എന്നാ ഞാനച്ചെടിമ്മ മ അത് അപ്പ ഞാൻ വരുമ്പോ ള യ്കാരം ന്റെ ഇമ്മ ത് ഒന്ന് മാറ്റികൊണ്ടട്ടി അപ്പൊ അമ്മക്ക് ആ ഫീലിംഗസ് നമ്മുക്ക് വരും പറയാൻ ഞാൻ ഇന്ന് കരഞ്ഞു ഫോൺ നീലിച്ചു ഞാൻ ങ്ങട്ട് വാ അയിന്റെമ്മ ഇങ്ങൾ ഇല്ലാതെ ആണ്ടൊന്നും വരാൻ കഴയ്യു ലോട്ടോ എനിക്ക് പക്ഷെ മ്മക്ക് ആ സാഹചര്യത്തിലൂടെമ്മള് പെട്ടെന്ന് പോകുമ്പളാണ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ അതുവരെ മ്മ
ഞാനും അങ്ങനെയാ വിളിച്ച് ചോയിച്ചിട്ടേ പോവുള്ളൂ ഇനി എങ്ങോട്ടെങ്കിലും ഏ ഉമ്മച്ചി ഉമ്മച്ചീടെ വീട്ടിൽ പോയാല് എനിക്ക് പോവാൻ മടിയാ അപ്പൊ വാപ്പച്ചി ചോയിക്കും ഞാനില്ലേ എന്ന്ചോയിക്കും വാപ്പച്ചിണ്ട് നാ ത്തുൻണ്ട് ആങ്ങളെ ഉണ്ട് മക്കളുണ്ട് എന്നാലും
ഉംഉം
ഉമ്മ ഉള്ളടെ ഒരു സ്ഥാനം ആര് തന്നാലും നമുക്ക്
എത്തൂല സത്യാണ് സത്യണത് അത് എനിക്ക് അന്ന് മന മനസ്സിലായ ഒരു കാര്യംണ് ന്ന് ഞൻ എപ്പളും പറയും ഉമ്മാരിന്ന് പറഞ്ഞത് അതിനോട്ഒ ഒന്നും അത്രേ ഉള്ളു പറിം ഞാന് പോക ഞമ്മളെ മ്മാരെ പി അത് അത്രന്നെ ഉള്ളു. കോൽക്ക് ആയിസിന് നീട്ടി തെരറ്റേ ഓല് ള്ള കാലം ഉള്ളൂ അമ്മക്കും പോ... പോകാനും ഇതിനൊക്കെ ഒരു രസം ആ കാലം കഴിഞ്ഞാ കഴിഞ്ഞ പറിം മക്ക അടക്ക തുമ്പളും നമ്മളെ കാര്യങ് ള് നമ്മള് ചെല്ലുമ്പോ ത്തിന് ഒരു ലെ ഇന്റെ കുട്ടിൾ കൊ ഴങ്ങി വരും.. റ്റി കരല്ല വെള്ളം ഉണ്ടാക്കി ക്കാനും ക്ക നമ്മള ഇല്ലമാരുണ്ടാവുമ്പോള അല്ലേ പക്ഷെ നമ്മള നമ്മാർ നമ്മള എടുത്തക് മ്പോളാന്ന് എനിക്കും ഭയങ്കര സന്തോഷം
അഴ തന്നെ ഇത് അടുത്തയൊണ്ട് ഒരാഴ്ച ഒന്ന് വെച്ച എനിക്ക് വരാം മിനിഞ്ഞാന്ന് നിങ്ങോട്ട് വന്ന് ഇന്നലെ അങ്ങോട്ട് പോയി അങ്ങനെ
ആ ഞാനെന്റെ ഉമ്മാനെ അങ്ങനെ ഒരാഴ്ചയില് ഞാൻ ഇനിക്ക് കുറച്ച് ദൂരാണ് ഞാൻവിടെ കാര കുന്നും ഉമ്മാന്റെ വീട് പൂക്കളത്തൂരി ന്റെ വീട് പുകൾത്തൂർ ആണ് മഞ്ചേരി കിശ്ശേരി ബാ അന്നലും ഞാൻ എന്റെ ഹസ്ബൻഡിനെയും കൊണ്ട് എന്റെ ഹസ്ബൻഡിനെ ഞാറാഴ്ച അവധിയുള്ള ദിവസം ഞാൻ പോവും എന്റെ വീട്ടക് കണാ പോവും പോ എനിക്ക് കഴിൂല ഒരാഴ്ചന്റെ ഉള്ളിൽ ഇനിക്ക് കാണാതാക്കാൻ കഴിയൂല്ല അത് ഇൻക്കൊരു മനസി സിനെന്തോ പോലെണ് കൊറെ ദിവസായി എന്താപതെ പുതിയേ ആ അത് ഭയങ്കര ഇതാ ഞാൻ ദിവസം രാവിലിം വിളിച്ചു വൈകുന്നേരം വിളിച്ചു നിന്റെ ഹസ്ബൻറ് ചോയ്ച്ചും അല്ല എന്തൊപ്പ ങ്ങക്ക് രണ്ടാകും ഇത്ര പറയാന് ഉമ്മനോട് ഞങ്ങള് ഉമമീം മകളാണ് ആ ഒന്നിരണ്ട് അത് പറട്ട ലഓല് ഓല് ഒന്ന് കളിയാകും അല്ലമ്മങ്ങക്ക് രണ്ടൾകും എന്താ പറയാള്ളത് ങ്ങള് രണ്ടാളും ചെടിന്റെ കാര്യം ല്ലെ പറയണത്. ഞാൻ പറയാ എന്ത് കാര്യം പറഞ്ഞോട്ടെ പറയുണെലല്ല സാഹചര്യത്തി ത്തിലെല്ലാം നമ്മളെ ഒത്തു പോകേണം
പിന്നെ ഒന്നും പറയാൻ കാണുകല്ല എന്നാലും എന്തേലും പറഞ്ഞഞ് മുക്കി മൂളിൻ നിൽക്കും.
അത്രേ ഉള്ളൂ അല്ല അത് അത് ഇണ്ടോ ഇതുണ്ടോ എത്തമ്മ ചോറ്റക്ക് ചായക്ക്ച്ചാണ്ട് ആ വർത്താനം പറഞ്ഞ ന്നാ ല്ലൊന്ന് സൗണ്ട് കേട്ടീല്ലേ അത് മതിയാറിം ഞാന് അതുപോലെന്നെട്ട എൻ്റെ മക്കക്കും അതാണ് സംഭവം പക്ഷെ അമ്മക് ക്കതൊരു ഫീലിംഗസ് ആയി മാറിയേക്കാണ് റയ ഇല്ലാതെ അമ്മക്ക് കയ്യൂല. പ്പ ഇന്ന് വൈകുന്നേരം വിളിച്ചിട്ടില്ല ഇപ്പ വിളിക്കും എ ങ്ങനെ ആയാലും ഞാന് ബാങ്ക് കൊടുക്കണേന്റെ മുന്നേ ഞാന് ന്ന് വിളിച്ച് ചിലേപ്പോ എവിടേങ്കിലും ചെടീമ്മലോ എവിടെയും തൊടൂലേക്കാരം. ആഹ് എപ്പെത്യ ഞാൻ ഇത് മ്മലാണ് ആഹ് ന്നാ ആയിക്കോട്ടെ ഞാൻ ഇത്മ്മേ പണിയെടുക്കട്ടെട്ടോ പറയും അത്രേ ഉള്ളൂ ചെലപ്പോ ഒന്നും പറയ്ണ്ടാവില്ല ക്ഷേ എന്നാലും ഒന്ന് വിളി ച്ച് വെക്കാഞ്ഞ ഒരു അന്നാലൊരു സമാധാനം ഇല്ലാതെ നമ്മക്ക് എടുത്ത് ആവുമ്പോളൊക്കെ അമ്മക്ക് എടുത്തൊക്കെ ആവുമ്പോ വേം പോയി പോരാ ഞാൻ വിചാരിച്ച് കൊറച്ചൊക്കെ അടുത്തൊക്കെ ക്കെണെന്നുണ്ടെങ്കിൽ എന്തൊരു സുഖാണ് അങ്ങനെ ആലോച്ച് മ്മ മ്മൾ അതാണേ നമ്മക്ക് എളുപ്പ്‌ണ്ടല്ലോ പക്ഷെ ഞാൻ എന്നാലും ഒറ്റക്കായാലും ഞാൻ പോവുട്ടോ. ഞാൻ മദ്രസ് ഉസ്കൂൾ അവധി ഇവിടെകിട്ടി വന്ന ഹസ്ബന്റിനെ ഒന്നും കാത്ത്ക്കൂല ഞാൻ വേം ബസ്സിന് പോവും. എന്റെ മക്കളേം കൊണ്ട് ബസ്സിന് പോവും. ഹ ഹ
ഇന്ന് മുതൽ പോവേം ചെയ്യാം ഇനിയിപ്പോ സൗജന്യയാത്രയല്ലേ ഡെയ്ലി പോകാം.
അയിന് കെ സാ ആർ ടി സി ബസ്സ് ബേണയിന് ഞങ്ങളിതീക്കൂടെ അത് ഇല്ല അയിന്. പ്രൈവറ്റേ ഉള്ളൂ അങ്ങനത്തെ സ്ഥലത്ത് കൂടെല്ലേ ഉള്ളൂ പ്പമ്മക്ക് കാര്യം ഇന്റെ വീട്ടിക്കിന്റെ അയിക്കൂടി ഇല്ലട്ടോ ഇവിടന്ന് അങ്ങോട്ടും ഇല്ല അവിടന്ന് അങ്ങ ട്ടുല്ലാറയ്.
ഇന്നിപ്പോ കെഎസ് ആർ ടി സിൽ സൗജന്യയാത്രയായൊണ്ട് എല്ലാരും ഒക്കെ ഇറങ്ങുന്നുണ്ട് ഇന്ന്.
ആഹ് ഇനിപ്പോ ഇതേക്കാര്യം ചോയിച്ചാ പെണ്ണുങ്ങളൊക്കെണ്ട് ഇറങ്ങും. ടൂറായിട്ട് ഹ്ഹ് ഹ് ഹ് കാരണം ഒക്കെ പോകുവേ സൗജന്യയാത്രയല്ലേ എന്താപ്പം കോഴിക്കോട് ബീച്ച് വരെ പോയി ഒന്ന് ന്താ നമ്മക് പുളി കോഴചൂലേ ഹ ഹ അല്ലാഹ്. അതന്നെ അതന്നെ. ഹ ഹ ഹ അമ്മമാരൊക്കെ കൊണ്ടാണ് പോകുക അത് അപ്പ തന്നെ ഒരു ലാവിശ്. ണ്ടാ ഓൾക്കൊരു സ്വതന്ത്രായി.
ഇരിക്കാന് സുഖം ഭർത്താക്കൻമാ ഇരിക്കാം.
ആഹ്. ഏതായാലും ആ ന്നായിക്കോട്ടെ എന്നാ ശ
ശരി ഓക്കെ ഉം.